ആ അതെ മോന് ക്കാന്റ മോന് ന്നെ കുളിക്കാന് കാത്തു നിക്കാണാല ബാത് ബാത്രുമിന് കാത്തു നിക്കുവാണല്ലേ ഞാനല്ലാതെ പറ്റൂല്ല്യാന്ന് ഹിഹിഹി സാലിയൊക്ക വാരി പൊത്തീക്കണ്
ഇനിക്ക് പകുതി ഉണ്ടലായ്ല് എനിക്ക് എനിക്ക് പകുതി ഇണ്ടാലയ്‌ല് ഹലോ ഹലോ
ആ പറയ്പറയ് പറയ്
ഹലോ ആ
ഞാൻ അങ്ങിട്ട് കൊറച്ച് നേരം കണ്ണ് തെറ്റിയാണ് മീവന ആക്കി ഒരു പകുതി ഉണ്ട്ന്ന് പറഞ്ഞു താളി തലേ തേക്കാന് മറ്റാള് ന്നെ കാത്തിരിക്കാണ് ഒന്ന് കുളിക്കാന് ചെറ്താണ് മൂന്ന് വയസ് ആവണേള്ളു
ഏ
പിന്നെ കാത്തിരിക്ക കുളിക്കാനേ.
ആഹ്.
അത് തേച്ചിട്ട് ഇന്നെ നാ കുളിപ്പിച്ചാ മതിന്നറഞ്ഞണ്ട് നിക്കാ
ഏ ങ്ങളെ ഭയങ്കര ഇഷ്ടാവുലേ?
നെല്ലഷ്ട്ടാണ്. ഞാനി താളി ക്കണ്ടാക്കുന്നോണ്ട് ഞാനും ചെൽപ്പോം സോപ്പും തേക്കലില്ല ഇപ്പൊ മുടി ഇങ്ങനെ കൊയിഞ്ഞു പോയിട്ടേ.
ആഹ്.
പ്നാ താളിഏക്കുമ്പോ അവനക്ക് അങ്ങൻത്തെകേ നല്ലിഷ്ട മേത്തൊക്കെ ബെൽച്ചണ്ണ ത്തേക്ക്ന്നല്ലിഷ്ട. അതാണേ.
ആ
ഉം.
പിന്നെ
നീച്ചോറെപ്പളതിന്നാ?
ചോറ് കൊർച്ചയിഞ്ഞട്ട് തിന്നും.
ഏ. ഞാൻ പിന്നെ അവര് കുളിക്കാട്ടേച്ചിട്ട് നിന്നാണ്. ആ ആന് ഹലോ. പിന്നെ അൻക്ക് സുഖല്ലേ? പിന്നെ മറ്റാള്നെ കുളിക്കാ കാത്തിരിക്കാടെ. ആ
പിന്നെ എന്തൊക്കെ?
എല്ല കറിയേളൊക്കെണ്ടാക്ക്വര്ക്കൂലേ കോഴിക്കറ്യോക്കെ? ഹലോ കൂട്ടാനൊക്കെണ്ടാക്കോ ജി?
ആ ണ്ടാക്കും.
ആ.
പിന്നെ
ഞാന്
ഏ?
പിന്നെ ജ്ജ്‌ ഏടുക്കേലൊക്കെ പോക്ക്ണ്ടാ ടൂറൊക്കെ പോക്ണ്ടാ? സ്കൂള് ന്ന് കോളേജിന്ന്?
പോവൽണ്ട് പോവൽണ്ട്
ഹലോ
ആഹ് പോവല്ണ്ട്
പോയിന്നാ?
ആ
ഉ ഇവിടന്ന് കുട്ടികള് പോക്ക്ണ്ട് റ്റൂറൊക്കെ ഉം
പിന്നെ ഏ
വീട്ടില് കൊയിക്കളൊക്കെ ണ്ടല്ലോ?
ഇല്ലല്ല
കോയി കോഴക്കെണ്ടോ അൻറെ വീട്ടില്? ആടും കോഴൊക്കെണ്ട് മോളെവ്ടെ ഞങ്ങള് വീട്ടില് അങ്ങനെക്കെ ണ്ട് നിങ്ങള് കല്ല് രാജ ഇങ്ങളത് ഹലോ
ആ പറി പറി
കല്ല് രാജ്യ ങ്ങളത്
ഞങ്ങൾതാണ്
ആ ഞാങ്ങള ഇവിടെ പൂയി ആണ് വെള്ളക്കണ്ടാവോ നിങ്ങക്ക്
ഏ
വെള്ള ഇണ്ടാവോ?
ആ വെള്ളൊക്കെ ഇണ്ടാവും
ഏഹ്
പിന്നെ
പിന്നെ
ഏഹ്
അന്റെ വിശേഷം എന്താ?
നല്ല വിശേഷം
ഹലോ
ആ പറി പറി
ന്ന് മീ ന്ന് മീ ഹലോ
ആ പറി
ആ ഇമ്മാന്റെ രാജ്യം എവിടാ അന്റെ
ഇമ്മാന്റെ
അന്റെമ്മാന്റെ വീട്
മ്മാന്റെ വീട് ഇവിടെ എര്ത്തന്നെ ഏഹ് ഇവിടെ ര് ത്തന്നെയന്ന് പറയാ ആ പിന്നെ
പിന്നെ
പിന്നെങ്ങനൊക്കെ പോണ ഏഹ് ഏഹ് തിരൂർ അടുത്ത് ഓഴിയൂർ ആണ് എന്നെ കല്ല്യാണം കഴിച്ചത് താനൂർക്ക് നിങ്ങള് കല്യാണം കഴിച്ച വീട്ടില
അല്ല ഞാൻ ന്റെ വീട്ടിലാണ്
എഏ
ന്നാൻ കുറച്ച് ഇവിടെ ആയി പിന്നെ ഞങ്ങളെന്റെ വീട്ടിന്റെ അടുത്ത് പേരുണ്ടാക്കി വീടുണ്ടാക്കി ക്കണ്ട്
ഉം ഉം
പിന്നെ
ഞാൻ ഇവിടത്തന്നെ അവിടെ മൂന്ന് ആൺകുട്ടികളാണ്.
ഉം
കുട്ടികളില്ല
ഉം
അവർക്കൊക്കെ രണ്ടീച്ച കുട്ടികളുണ്ട് എനിക്കും രണ്ടാള് ആഹ
ഹസ്ബൻഡ് എവിടെയാണ് നിങ്ങളെ?
ഉം
ഏഹ്
പിന്നെ
നിങ്ങളെ ഹസ്ബൻ് എവിടെണ്?
മെക്കഫ് ആയിട്ട് പോവാണ്
ഏഹ്
മെഡിക്കൽ റഫ് ആയിട്ട് മരുന്നിന്റെ തിൽ സപ്ലൈ ചെയ്യാന് അതിന് പോവും ഏഹ്
നാട്ടിലന്നെ
ആഹ് നാട്ടിലെന്നെയാണ്
ഉം
ഇവടെള്ളാളെന്നേണു
ഉം
അങ്ങനെ ഇതിന് പോവണ് മര്ന്നിന്റെ സപ്ലൈ ന് പോവ
എഹ്
ഉം
പിന്നെ
കല്യാണം നോക്കണില്ലല്ലേ അന്റെ
ഇല്ലല്ല
ഹലോ
കല്യാണം നോക്കണില്ല
ആഹ് പഠിച്ചിട്ടാവുലെ
ആഹ്
ആഹ് മറ്റോരൊക്കെ ചെറിയ ക്ലാസ്സിലാ
ആഹ് അവരൊക്കെ ചെറുതില പ്ലസ് വണ്ണിൽ അങ്ങനെക്കെ
പിന്നെ പ്ലസ്ടു അങ്ങനതൊക്കെത്തിലാകും ലെ
ആഹ് പിന്നെന്താ
പിന്നെ എന്താ ഇങ്ങട്ട് ഞങ്ങൾ ഇവിടുന്ന് ബീച്ച്ക്കൊക്കെ പോകും കോഴിക്കോട് ബീച്ചക്കൊക്കെ ങ്ങനെ ചെറുങ്ങനെ പോവും ആ അപ്പളും പോവൂല എപ്പളെലൊക്കെങ്ങനെ പോകുള്ളു
ഏഹ്
പുള്ളേരപ്പെയ് സ്കൂളിട്ടന്നാലേ നാലാണിയാവുമ്പോ കോഴിക്കോട്
ഏഹ് ഇന്ന് കോഴിക്കോട് പോവിണ്ട
ആഹ്
എപ്പോ
ആഹ്
ഇന്ന് കോഴിക്കോട് പോവണ്ടേ
കോഴിക്കോട്ക്കെ ആ ഞങ്ങക്ക് ഇവിടന്ന് അടുത്താണ്ല്ലോ കൊറച്ചങ്ങട്ട്
ആഹ്
ഉം ആഹ്
പിന്നെ
ഏഹ്
പിന്നെന്തൊക്കെ
അനക്ക് ഒറക്കെരിണിണ്ടോ ഇജ്ജ് ചോറ്ന്നാതെ കെടക്കുവോ
ഇല്ലേ ചോറിന്നിട്ടെന്നെ കെടക്കു
ഉം വൈന്നേരം ചായണ്ട കടിണ്ടാക്കലില്ലേ
ആഹ് എടക്ക്ണ്ടാക്കും
ഉം കുട്ട്യാള് വരുമ്പോ ല്ലേ അവര് പുള്ളേര് വരുമ്പോ
ആഹ്
ഉം ഇജ്ജ് ഇന്ന് പോയിട്ടില്ല
ഇല്ലന്ന് കോളേജില്ല
ഇല്ലേ ഏഹ് അവിടെ അടുത്താണ്
ആഹ്
ആഹ്
പിന്നെ
മോള് എന്റെ മോള് ഒമ്പതാം ക്ലാസ്സിലാണ് മോന് ഏ ഏഴാം ക്ലാസ്സിൽ പഠിക്കാണ് എം ഇ എസില് പിന്നെ ഞാൻ പിന്നെ ഇവിടെ ആയതാണേ പിന്നെ ആ പോയിട്ടില്ലേ ഞാന് കൊറച്ച് മോനെ ചെറുതാവൊണ്ട് പോന്നതാണ് പിന്നെ എല്ലാരും കൂടി ആയപ്പ പിന്നെ ഇങ്ങട് പോന്നതാണ് ഉം പിന്നിവിടെ വീട് ഇണ്ടാക്കണ്ട് അപ്പ പിന്നെ ഇങ്ങോട്ട് പോന്നതാ അല്ലല്ല അവിടെ തന്നെയാണ് അവര് എന്തായാലും ലീവ് ഉണ്ടാവുമ്പോ വരൂം ബാംഗ്ലൂര് കോഴിക്കോട് പിന്നെ ഇവിടൊക്കെ പോ അപ്പൊ പിന്നെ ഉം കുറെ സ്ഥലങ്ങള് ഇല്ലേ വയനാട് അങ്ങനത്തൊക്കെ സ്ഥലങ്ങളലൊക്കെ ഇങ്ങനെ ദൂരെ വൈക്കൊക്കെ ഇങ്ങനെ സപ്ലൈ മരുന്നിന് പോണതാണ് അപ്പൊ പിന്നെ ഇങ്ങട്ട് എടക്ക് വരും ഞായറാഴ്ച ചിലപ്പോ ലീവ് ഇട്ടാ വരും ഇൻക്ക് ലീവ് ഇട്ടേ വരൂ അങ്ങനെയൊക്കെ തന്നെ ഞാ കൂടുതലും വരൂല
ആഹ്
പിന്നെ
പിന്നെ ഇങ്ങനൊക്കെ പോണ്
കച്ചികളുണ്ട് അപ്പൊ പിന്നെ അവരൊക്കെ ഉണ്ടായപ്പല്ലേ
ആഹ്
ളങ്കിലൊക്കെ വരുന്നതൊണ്ട് കൂടുതലും അവിടെ വീട്ടില് ഇണ്ടാവൂല്ല അപ്പൊ പിന്നെ ഞാൻ ഇവിടെ തന്നെയാണ്
ഉം
എന്റെ ചെറിയ രണ്ടാമത്തെ അളച്ച മരിച്ചിരിക്കണ് ട്രെയിൻ തട്ടിട്ട്
ഏഹ്
ആഹ് അവന്റെ പെണ്ണുങ്ങളാ അവിടെ അവര് പയ്യനങ്ങാടിന്ന് പറഞ്ഞ സ്ഥലല്ലേ തിരൂര് അടുത്ത്
ആഹ്
അവിടെയാണ് രണ്ട് കുട്ടിയാള രണ്ട് ആൺകുട്ടിയാള
ഏ ആ ന്നാ ശരിട്ടോ
ചെറിയ കുട്ടിയളാ എം ഇ എസ്ൽ പഠിക്കണ തിരൂര് എം ഇ എസ്ൽ പഠിക്കണ്ട്
ആ അലോ ന്നാ ശരിട്ടോ
ആ ന്നായിക്കോട്ടെ